ഹലോ
കേക്കാമോ
ആടി കേക്കാം.
എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖം നല്ല വിശേഷം നിനക്ക് സുഖമാണ് മോളെ -
ആഹ് എനിക്ക് സുഖവാ എന്താണ് പരിവാ ട് വിശേഷം ഒന്നൂല്ലെടി ഇപ്പൊ അടുത്ത് അടുത്ത മാസം എന്റെ ഒരു കസിന്റെ കല്യാണോണ് നിനക്കോ നിനക്കോ അവിടെ ന്താ പരിവാടി.
എനിക്കും എന്റെ കസിന്റെ കല്യാണമുണ്ട് അടുത്ത മാസം.
ആണോ അപ്പൊ എന്തായി ഷോപ്പിങ്ങോക്കെ എന്തായി.
ആടി ഷോപ്പിംഗ ഒക്കെ നടക്കുന്നു. ഞാൻ ഇവിടെയും അവിടെയും ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നു ഇന്ന് രാവിലെ ഞാൻ. ഇവിടെ എത്തിയതേ ഉള്ളൂ.
ആണല്ലേ സാരിയൊക്കെ എവിടെന്നാ എടുത്തത്.
സാരി എടുത്തില്ലടി സാരി എടുക്കാ പോണം. അപ്പം ചേട്ടനും അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ പോകുന്നുണ്ട് തൃശ്ശൂര് മറ്റേ. എ ആർ ഹാൻഡ് ലൂംസ് ന്നു പറയുന്ന ഷോപ്പില്ലേ ആ അവിടെ. ആഹ് കൈത്തറീടെ, അവിടെ പോയിട്ട് എടുക്കാന്ന് റഞ്ഞു അവിടെ മറ്റേ. സാരിയുടെസൈഡ്ബോഡ്റ് ഡിസൈനിങ് തരുന്നപോലത്ത സാരീസ് ഉണ്ട് പ്പിവര് ഗൾഫിൽന്ന്ട്ട് വന്നോണ്ട് ഇവർക്ക്മെഷർമെന്റ്ട്ത്ത് ചെയ്യാനൊള്ളസമയില്ല അപ്പം അവള്പറഞ്ഞ് അവടെപോയി എടുക്കാംഎന്നവരെ ആ ചേട്ടാഇങ്ങനെപറഞ്ഞ് അങ്ങനെ അടുത്തമാസം അല്ല ഈ മാസംലാസ്റ്റ്പോവാന്നുംപറ്ഞ്ഞിരിക്കുവാ
അവിടെ എങ്ങനെ നല്ലകളക്ഷനൊക്കെണ്ടോ?
ആടി അവ്ടെ നല്ല കളക്ഷനുണ്ട് അത്യാവശ്യംമറ്റേ യൂട്യൂബും അത്പോലെയന്നെ ഇൻഫ്ലോസസ്ക്കെഇല്ലേ മാക്സിമംകൊറേ പേര് അവ്ടെ പോവുന്നുണ്ട് നല്ലകളക്ഷനുംകാര്യങ്ങളൊക്കെണ്ട് പിന്നെ അവ്ട്ത്തെ കസ്റ്റമർസർവീസക്കെ പൊളിയാണ്
ആഹ് ആഹ് അത്ഞാൻകൊറെ റീൽസിലുംക്കെകണ്ടിട്ടുണ്ട്
ഞാന് റീൽസക്കെന്നെടി ഞാൻ ഞാൻവിചാര് ച്ചത് മറ്റേട്രിവാഡ്രത്തെ എംലോഫ്റ്റ്ഉണ്ടല്ലേ
ആഹ് ആഹ്
ആഹ് അവ്ടെപോയി എടുക്കാംഎന്നൊള്ള രീതിയിലാണ് ഞാൻപറഞ്ഞത് എന്റെഒരു ഫ്രണ്ടിന്റെമാരേജ് ഉണ്ട് അത് ഓഗസ്റ്റ്ഒക്കെയാവും അപ്പം അവര്ടെഇത് വെച്ചിട്ട്അവർക്ക് ആഹ് മൂന്നാല്സാരി അവരുടെആചാരപ്രകാരം മൂന്ന്സാരിയാണ് അപ്പം ആഹ് അവൾടെവീട്ടാര് സാരിഎട്ക്ക്‌ന്നുണ്ട് അത്അവരിപ്പം ഏ ട്രിവാൻഡ്രത്തൊയിട്ത്തത് സ്മുപ്പത് രൂപയായി അവൾടം ആഹ് മുപ്പയ്നായിരം പിന്നെഅവൾടെ അമ്മയ്ക്കെട്ത്തത് അയ്യായിരംരൂപയന്ന്പറഞ്ഞു
ആഹ്
പിന്നെചെറക്കന്റെ വീട്ടീന്ന് കൊണ്ടുവര്ണയ്ന് ഹ് നാപ്പത്തഞ്ചോ എത്രയുംങ്ങാണ്ടാണ് അവര്കൊട്ക്കോല്ലോ മണ്ഡപത്തിവെച്ച് കൊടുക്ക്‌ ട്ക്കുന്നേന് ആ റേയ്ഞ്ച് ഉള്ളെയാണ് എടുത്തേന്ന്പറ്ഞ്ഞ്
ഒരുകല്യാണത്തിന് വേണ്ടിട്ട് എത്ര രൂപയാണല്ലേ ചെലവാവുന്നത്
ഹൊമോളെ സൂപ്പറാ കോടിക്കണക്കിന് രൂപപോലെ ചെലവാവു ക്യാമറ ഡെക്കറേഷൻ അതെല്ലാംകൂടെക്കെചേർത്ത്നാല് പിന്നെ മറ്റേഫുഡ് തലേനത്തെഹൽദിയിടത് കല്യാണത്തിന്റത് ഫുഡ്ഡാവ്മ്പതന്നെ മൂന്ന നാല് നാലേകാലോ എത്രയുംങ്ങാണ്ട് വരും നാലമ്പതങ്ങാണ്ട് വെരുന്നുണ്ട്
ഉം ഒരുഒരാഴ്ചയില് ജോലിചെയ്യുന്ന മൊത്തംകല്യാണത്തിന് വേണ്ടിട്ടാണ്ചെലവാവുന്നെ
സത്യവാ ഞാൻപറ്ഞ്ഞ് ഇത്രം ഇത്രയുംപൈസയുടെകാര്യല്ലടി നമ്മടെമറ്റേ കല്യാണത്ത്ന് ആ തലേ തലേന്ന് ലെഹങ്കയാണ് എട്ക്കാൻവെച്ചേക്കുന്നത് ആ ലെഹങ്ക എട്ക്ക്ന്നത് എന്താപറയാ റെന്റെല്ട് ക്കാന്ന് വെച്ചു പഷെറെന്റെലെട്ക്കാൻ പോയപ്പോത്തേക്ക് റേറ്റ്എല്ലാത്തിന്റെം ഇരു പത് ഇരുപത്തഞ്ച് പലറേയ്ഞ്ച് പത്തൊള്ളതുംണ്ട് പക്ഷേഅതൊക്കെ ഭയങ്കരവെയിറ്റ് പ്പൊവീട്ടാരൊക്കെ ചോയിക്കുന്നുഒരുദെവസം ത്തേക്ക്‌ പത്ത് രൂപയ്ടെ നമ്മളെട്ത്ത് നമ്മളിട്ടിട്ട് നമ്മള്കൊണ്ടുവന്ന് കൊടുക്ക്ന്ന് എന്ത് യൂസ് നമ്മടെകയ്യിലിരിക്കുന്ന പ ത്ത്പോയെംചെയ്ത് നമ്മ്ക്ക്ഡ്രസ്സൊട്ടുംഇല്ലെന്താനും
അതെ പിന്നീട്നമുക്കത് ഉപയോഗിക്കാന്ന് വച്ചാ നമുക്കതങ്ങനെയൂസാവത്തൂല്ല നമ്മളെടുക്ക്ന്നെന്റെ തന്നെ നമുക്ക്പിന്നീടുഎന്തെങ്കിലൊരു പരിപാടിക്ക്ഉപയോയിക്കാൻ പറ്റുന്നതരത്തില് എടുക്കുന്നെയാണ്ഏറ്റവുംനല്ലത്
അതാണ്ഇവിടെംനോക്കുന്നെ പക്ഷെഎങ്ങുംകിട്ട്ന്നില്ല മറ്റേനമ്മടെസ്ഥലങ്ങള്ലും വേറെയക്കെകുറെ റെന്റൽഷോപ്പുകൾ ഒക്കെണ്ട് പഷെഅവടെക്കെപോയി നോക്കിയിട്ടൊന്നുംകിട്ടുന്നില്ല
ഞ്ഞിതിരുവന്തപുരത്തുംകൊല്ലത്തൊക്കെ വേറെവിതൊക്കെ ഷോപ്പ് കളുണ്ട് കല്യാണംഇതൊന്നുംഅല്ലാതെ
എടികല്യാണംഒന്നുംല്ലാതെ ഇപ്പംകൊല്ലത്തൊരു ഷോപ്പ് ഓപ്പണായി അതേതായിര്ന്ന് മറ്റേഅറ്റ്ലസ്സ്
ആഹ് അത്ഞാൻകേട്ടിട്ടുണ്ട് മറ്റേപത്തൊമ്പത് മുതല്തൊള്ളായിരത്തിതൊണ്ണൂറ്റിഒൻ പത് രൂപയ്ക്കക ത്ത് ഡ്രസ്സും കൊടുക്കണത് പക്ഷേ അവിടെ വെഡിംങ്ങിനുള്ള സ സാധനങ്ങളൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു ! ! ! ! ! ! ! !
പക്ഷേ എടി ഞങ്ങടെ ഇവിടെ ഇപ്പം പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തയ്ക്കകത്ത് വെഡ്ഡിങ് സാരീസിൻന്റെക്കെ കളക്ഷനൊക്കെ ഒണ്ട് അത്യാവശ്യം അത്യാവശ്യം മീൻസ് വല്യ ഹൈക്ലാസ് അല്ലാതെ ഒരു അത്യാവശ്യം രീതീല് ഒരു സാരിയെടുത്ത് വർക്കൊക്കെ ചെയ്യിപ്പിക്കാനുള്ള രീതീല് ഒരു പത്ത് ഇരുപത്തഞ്ച് റേഞ്ചിലൊക്കെ കിട്ടും നല്ല സാരീസും അതുപോലെ തന്നെ മറ്റേ നമ്മടെ ഏഹ് ഷോർട്ട് കുർത്താസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജീൻസിൻന്റെ കൂടെ ഇടുന്നാ പറ്റുന്ന ടീഷർട്ട് ഇയ്യോ എല്ലാം സൂപ്പർ കളക്ഷൻസ്
ഓഹ് അതിന് മറ്റേ ഈ അറ്റ്ലറ്റ്സില് ഒരുപാട് സെന്ററുകളുണ്ട് പിൻ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇനാഗ്രേഷൻ ഒക്കെ നടക്ക് ക്കുന്നുണ്ടല്ലോ പലയിടത്തായിട്ട്
ആഹ് ഞങ്ങടെ ഇവിടെ ഞങ്ങടെ ഇവിടെ കഴിഞ്ഞ ദിവസ കൊണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര തെരക്കൊണ്ട് കാരണം ഇവിടെ അങ്ങനെ ഷോപ്പില്ലാ കാരണം ഞങ്ങടെ ഇവിടെ ഒള്ള ആകെ ഒരു ട്രെൻസ് മാത്രാണ് അവിടെ എപ്പഴും ഭയങ്കര കളക്ഷൻ ഒന്നും ഇല്ലടാ അപ്പം മറ്റേ ഷോപ്പില് അറ്റ്ലസിലാകുമ്പ ത്തേക്കും നല്ല തെരക്കും ഒണ്ട് വെഡ്ഡിങ് സീസൺ ഒക്കെയല്ലേ ഈ ഇനിയൊള്ള മാസം ജൂൺ തൊടങ്ങുമ്പോ തന്നെ വെഡ്ഡിംങ് സീസണാ അപ്പഴ്ത്തേക്ക് അത് നോക്കി വെച്ച് നോക്കുമ്പം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാ കിട്ട് സാധനം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
നമ്മക്ക് ഒറ്റയടിക്ക് ഇപ്പോ ഒരു ഫാമിലിയയിട്ട് പോയി കഴിഞ്ഞാ ഒറ്റയടിക്ക് എല്ലാർക്കും എടുത്തോണ്ട് വരാം
നമ്മളിവിടെ കല്യാണ ഷോപ്പിംഗ് നടത്തിയത് ഒന്ന് ട്രാവൻഡ്രത്ത് അറ്റ്ല ആഹ് ഇവിടെ കല്യാണിലും അതുപോലെ വെറ്റ്ലാൻഡൊക്കെയാണ് നോക്കുന്നത് ഇതുവരെ ഷോപ്പ് ചെയ്തില്ലാ പിന്നെ ഗോൾഡ് ആഹ് പറഞ്ഞോ
കല്യാണില് നല്ല സെലക്ഷൻസ് ഉണ്ടോ?
ലാൺ സാരിക്ക് നല്ല കളക്ഷൻ ഒണ്ട് ബാക്കി ഡ്രസ്സുകളൊക്കെ നല്ല റേറ്റ് ആണെങ്കിലും സാരി റേറ്റ് ആണെങ്കിലും പ്യുവർ സാധനങ്ങളാണ് കറക്റ്റ് സാധനങ്ങളാണ് കൊടുക്കുന്നത് കൈ കൈത്തറീടെ തന്നെ
ഓഹ് ഓഹ് മറ്റേ അപ്പം നിങ്ങള് അപ്പൊ തലേന്നെത്തയോ?
തലേന്നത്തത് വെറ്റ് ലാൻഡിൽ നിന്ന് എടുക്കാന്നാണ് വിചാരിക്കുന്നത് നിനക്ക് വെറ്റ്ലാൻഡ് അറിയാവോ ചിന്നക്കടയിലൊള്ളത് വെഡ് ലാൻഡാണോ കൊല്ലത്ത്
ഇവിടെയും കൊറെ ഷോപ്പൊക്കെ ഒണ്ടെടാ അവര് ഇങ്ങ് അവര് മൊത്തം നമ്മളെ ട്രിവാൻഡ്രാണ് ഫുള്ള് കറങ്ങി നോക്കീട്ടൊള്ളത്
ആഹ് ആഹ്
എടി അതായത് ഇപ്പം ഇവിടെ സംഭവിക്കുന്നന്ന് പറഞ്ഞാ ചെറുക്കൻ വീട്ടുകാര് ഏഹ് മീൻസ് ഇവിടത്തെ തലേന്നത്തെ കാര്യമേ ചെറക്കൻ വീട്ടുകാരാണ് തീരുമാനിക്കുന്ന രീതിലാണ് ആഹ് അവള് ഗൾഫ് ഫീന്ന് വന്നേക്കുന്ന കൊണ്ട് തന്നെ അവൾക്ക് ഒന്നും അറിയത്തില്ലാ ഇവിടുത്തെ ഷോപ്പും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാ ബസ്സി പോവാൻ പോലും അറിയത്തില്ലാ അപ്പം ആഹ് ചേട്ടനും അവരുടെ ചേട്ടറെ വൈഫും ഒണ്ട് അതായത് ആ ചേട്ടന് ഒരു ചേട്ടനൊണ്ട് ആ പുള്ളിക്കാരന്റെ വൈഫും കൂടെ ആയിട്ടാണ് ഇവരെല്ലാടോം പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കടകളിലിങ്ങനെ കേറി എറങ്ങി കേറി എറങ്ങി ഇവർക്ക് ഒര് ഇവക്ക് ഹെവി വർക്ക് ഇഷ്ട്ടവല്ലാ ആഹ് പിന്നെ ഒരു മീ മേക്കപ്പ് ഇഷ്ട്ടവല്ലാ അങ്ങനെ കൊറേ കൊറെ കാര്യങ്ങളൊണ്ട് ഇതിന്റെ എടയ്ക്ക് അവര് കെടന്ന് നെട്ടോട്ടോടുവാ
അപ്പ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ കൊടുത്തോ ആഹ് ഏഹ് ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയായിരുന്നോ ഇപ്പം നല്ല റേറ്റ് അല്ലേ മേക്കപ്പിനൊക്കെ
ട്ടോഡി മേക്കപ്പിന് കൊടുത്ത് മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഒണ്ടല്ലോ ഡിജി മേക്കോവർ
ആഹ്അതെ
അത് അറിയോ നിനക്ക് ആഹ് അവിടെ മേക്ക് ഓവറിൻറത് വിളിച്ചു ചോദിച്ചപ്പം ഫോർട്ടി ഫൈവ് പ്ലസ് നമ്മള് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം
ഓഹ്
പിന്നെ വേറെ ചോദിച്ചപ്പത്തിക്ക് തേർട്ടി തേട്ടി ഫൈവ്ന്ന് പറഞ്ഞ്
ആഹ് ആഹ് ഇത് എല്ലാം കൂ ഒരാള് വരവ് എത്ര രൂപയുടെ ചെലവാണ് ഇതിലും നല്ലത് കുറച്ച് ആൾക്കാരെ വിളിച്ചൊരു ചെറിയ കല്യാണായിട്ട് നട ഈ പൈസ ചെലവ് ഓർക്കമ്പല്ലേ
എടി ചെറിയ കല്ല്യാണോ അല്ല ഇതിനേക്കാൾ സിമ്പിളായിട്ട് കല്യാണം മീൻസ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടില് വീട്ടില് നമ്മളെ ചെറിയ രീതിയില് നമ്മുടെ വീട്ടുകാര് മാ ത്രള്ളോരിത് ങേ അയലത്തുള്ളവരെയും പിന്നെ അത്രക്ക് ക്ലോസ് ആയിട്ടുള്ള ഫാമിലിനെ വിളിച്ച് ചെന്ന് തലേന്ന് ഒ ചെറിയ പരിപാടി നടത്തുക അത് അത് നടത്തുമ്പോ തന്നെ മൂന്ന് നാല് ലക്ഷം രൂപയുടെ കാര്യവാണ് പിന്നെ ഗുരുവായൂര് പോയി കഴിഞ്ഞാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാ സുഖവായിട്ട് കല്യാണം കഴിച്ച് തിരിച്ച് വരാം
ആഹ് അതാകുമ്പോ കൂടുതൽ പേര് എന്തായാലും അത്രയും പേര് ട്രാവൽ ചെയ്ത് ഗുരുവായൂര് വരെ പോകാൻ വേണ്ടിയിട്ട് വര ല്ല എത്രയും പേരെ കൂടെ കൊണ്ടു പോകാനും പറ്റത്തില്ല അപ്പൊ കുറച്ചു പേരെ വെച്ചിട്ട് കൊണ്ടുപോയി നടത്തുന്നതാണ് ഏറ്റവും നല്ലത്
പിന്നെ കൊറോണ സമയത്ത് കല്യാണം കഴിച്ചവരുടെ കല്യാണമാണ് സെറ്റ്
സത്യം അതാകുമ്പം ആഹ് ഉള്ള ചെറിയ പൈസക്ക് തന്നെ എല്ലാം സെറ്റ് ആക്കാം
അമ്പത് അമ്പത് പേരെ വിളിച്ചാൽ മതി മീൻസ് വല്ല്യ ആൾക്കാരെ വിളി ക്കേ വേണ്ട സത്യം പറഞ്ഞാ എന്തിനാടേ ഈ എല്ലാരെയും വിളിച്ചത് എന്തിനാ ഫുഡ് കൊടുത്ത് ഇവരെ വായിരിക്കുന്ന കുറ്റം മുഴുവൻ കേക്കാൻ വേണ്ടീട്ടല്ലേ കല്യാണം കൂടാൻ വിളിക്കുന്നേ
സാരി കൊള്ളില്ല അല്ലെങ്കിൽ പെണ്ണിന് തടി കൂടിപ്പോയി അല്ലെ പെണ്ണിനെ പെണ്ണിനെ കാണാൻ കൊള്ളില്ല ചെറു കൊള്ളില്ല വെറുതെ അതെല്ലാം കേക്കുന്നേനേക്കാൾ നമ്മള് ക്ലോസായിട്ട് കുറച്ചു പേരെ വിളിച്ചിട്ട് നടത്തുന്നതാ
ആഹ് പെണ്ണിനെ കാണാൻ കൊള്ളില്ല പിന്നെ ഗോൾഡ് നോക്കും
ആഹ് സർ വെക്കും ഫുഡിനെ കുറ്റം പറയും
അതുകൊണ്ടാ ഞാ പറഞ്ഞേ ഈ പരിപാടിക്ക് നിക്കാത്തെയാണ് നല്ലതെന്ന്
അതായത് നമ്മുടെ ഏഹ് ഒര് ഒരു ആയുസില് ഉണ്ടാക്കുന്ന എല്ലാം എടുത്തിട്ടായിരിക്കും ഒരു കല്യാണം നടത്തുന്നത് പക്ഷെ അത് പിന്നീട് അത് യൂസ് ആവുന്നില്ല കാരണം ആ പൈസ നമുക്കിപ്പോ സേവ് ചെയ്ത് വെക്കയാണെങ്കി വേറെ എന്തെല്ലാം കാര്യങ്ങള് ചെയ്യാം
ഏറ്റവും സിമ്പിളായിട്ട് ആഹ് പെണ്ണിന്റെയും ചെറുക്കന്റെ അതായത് ഇപ്പം കല്യാണം കഴിക്കുന്നെങ്കി പെണ്ണും പെണ്ണിന്റെ അമ്മ അച്ഛൻ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കി അവര് ചെറുക്കന്റെ അച്ഛൻ, അമ്മ ആഹ് പിന്നെ ചേട്ടനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കി അവര് ഒര് രജിസ്റ്റർ ഓഫീസി പോയിട്ട് പ്പിട്ട് രണ്ട് മുല്ലപ്പൂമാലയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു ഫോട്ടോയെടുത്ത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യുമ്പോൾ കല്യാണത്തിന്റെ ഫോട്ടോയും ആയി എന്നാ അവര് ക്ലോസായി അവരുടെ ആഹ് ഒരു മെമ്മറി നി നിക്കയും ചെയ്യും വലിയ ക്യാഷും ഇല്ല അവർക്ക് കൊടുക്കൻ വല്ലോ ഉണ്ടെങ്കി ഫിക്സഡ് ആയിട്ട് അവരുടെ പേരി ഇട്ട് കൊടുത്താ മതി അവര് വീട് വെക്കെ എന്തെങ്കിലും അവർക്കൊരു ഫിനാൻഷ്യലി ഒരു ക്രൈസിസ് വന്നാലോ അല്ലെങ്കി അവർക്കൊന്ന് സ്റ്റെബിൾ ആവണെന്ന് തോന്നി ആ കാഷ് വച്ച് അവർക്ക് സ്റ്റേബിൾ ആവാല്ലോ
അതെ അതെ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഒരുപാട് പേര് അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് നമ്മുടെ തലമുറ എല്ലാവരും ഇത്ര ആഡംബര കല്യാണത്തിനോടൊന്നും താല്പര്യം ഇല്ലാത്തവരാ ഇപ്പൊ നമ്മളോട് ചോദിച്ചാലും നമ്മള് അതിനൊന്നും നിന്ന് കൊടുക്കാൻ തയ്യാറാവാത്തവരല്ലേ
പക്ഷെ നമ്മൾ പറയും വേണ്ട നമ്മുക്ക് ഇങ്ങനെയൊന്നും വല്ല്യ ആർഭാടായിട്ടൊന്നും വേണ്ട നമ്മുക്ക് രജിസ്റ്റർ ഓഫീസോ അല്ലെങ്കിൽ അമ്പലത്തിലോക്കെ മതി നമ്മുക്ക് വല്ല്യ ചിലവന്നും ഇല്ലാതെ നമ്മുക്ക് കഴിഞ്ഞു പോയാ നമ്മള് പറയും പക്ഷെ നമ്മുടെ വീട്ടുകാരുടെ സ്റ്റാറ്റസിനകത്ത് അത് പറ്റത്തില്ല അവർക്ക് എങ്ങനെയാണ് എല്ലാരും നടത്തുന്നകണക്ക് നടത്തണം അല്ലെങ്കിൽ എന്തോ കുറവ് സംഭവിക്കുന്ന കണക്ക് ചിന്തിക്കും അവര്
അതെ അത് നമ്മള് ഇപ്പഴേ പറഞ്ഞ സെറ്റാക്കുവാണെങ്കിൽ പിന്നീട് അവര് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും കാരണം നമ്മുക്ക് ആ പൈസ ഉപയോഗിച്ച് വേണെങ്കിൽ ട്രാവല് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം
നമ്മുക്ക് നമ്മുക്ക് ഒരുപാട് ഡ്രീംസ് ഒക്കെ കാണും അതൊക്കെ ഫുൾഫില്ല് ചെയ്യാനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും
ചുമ്മാതെ നമ്മള് വെറുതെ എന്തിന നാട്ടുകാർക്ക് ഫുഡും കൊടുത്ത് കുറെ പന്തലും ഇട്ട് നമ്മുടെ ഈ വല്ല്യ ഒരുപാട് പോലെയുള്ളവർക്ക് കാണിക്കാം പക്ഷെ നമ്മളെ പോലെയുള്ളവര് മീൻസ് കുറച്ച് പൈസ കൊണ്ട് വന്ന് അത്യാവശ്യം സേവ് ചെയ്ത് എങ്ങനെങ്കിലും കുറച്ചുടെ ഒന്നു നല്ല രീതിയിൽ ജീവിക്കാനാണ് നോക്കേണ്ടെ ഇത്രയും ആർഭാടം കാണിച്ച് ജീവിതകാലം മുഴുവൻ ഒരു കടവും വരുത്തി വെച്ച് ലാസ്റ്റ് ഇ കിടന്ന കിടപ്പാടവും വിറ്റ്
ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് തന്നെയാണ് പോകുന്നത് മിക്കവരും
ഒരു കാര്യവും ഇല്ല മറ്റുള്ളവരെ മുമ്പില് കാണിക്കാൻ അന്തസ്സ് കാണിക്കാൻ വേണ്ടി ചെയ്ത് ലാസ്റ്റ് ഓ അവസാനം കടക്കെണിയിലും ആയി ജീവൻ കളയേണ്ട അവസ്ഥയായിരിക്കും എന്തിനാണോ ഇവിടെ അങ്ങനക്കെ തന്നെയ കുറെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കാശ് എടുത്ത് ഉം ഇതാക്കണ്ട മറ്റേ ഗോൾഡ് തന്നെ മേടി വരുമ്പം ഞാൻ പറഞ്ഞു ഗോൾഡ് മേടിക്കണ്ടാ അവള് ഗൾഫീന്ന് ഗോൾഡ് കൊണ്ടുവന്ന് എന്നിട്ട് അത് ഇവിടുന്ന് മാറ്റണന്ന് എന്ന് വച്ചാൽ ഗൾഫിലെ ഗോൾഡ് അത്യാവശ്യം നല്ല ഇതല്ലേടി അത് ഇവിടെ കൊണ്ടുവന്ന് മാറ്റി കഴിയുപഴുത്തേക്കും ആഹ് അത് ഇവിടെ കൊണ്ടുവന്ന് മാറ്റുമ്പഴുത്തേക്ക് അത് ഇവിടെ കൊണ്ടു വന്ന് മാറ്റുമ്പഴുതേക്ക് ഒന്നും ഒന്നും കിട്ടത്തില്ല അത് പകുതിയും എന്താ പറയാ പോവും അവര് അത്രയും കുറ അത്രയും കുറച്ചിട്ടായിരിക്കും അവര് ആ ഗോൾഡ് നമ്മുക്ക് തരുന്നത് എന്തിനാണ് അത് ആ ഗോൾഡ് ഞാൻ പറഞ്ഞ് അത് മാറ്റി എടുക്ക ഒന്നും വേണ്ട നിനക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട അതൊരു സേവിങ് ആയിട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞ് അതും വേണ്ട എന്നിട്ട് ഞാൻ പറഞ്ഞ് കല്യാണത്തി ഇപ്പം വല്ല്യ വീട്ടിലുള്ളവർ പോലും മേബി റെന്റലൊക്കെ തന്നെയാണ് എടുക്കുന്നത് അതാണ് നമ്മള ഡ്രസ്സിന് ചേരുന്ന വിധത്തിൽ നല്ല റെന്റൽ എടുക്കുക ഫോട്ടോ നമ്മുക്ക് മെയിൻ എന്തുവാ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ മെയിൻ ഒന്ന് ഒരുങ്ങണം അത്രല്ലേ ഉള്ളൂ